ആഹ് നമുക്ക് എന്നാല് ആഹ് ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ നമ്മളുടെ ഒരു സമൂഹത്തിന്റെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാല്ലേ?
ആഹ് ഓക്കെ.
കേൾ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കണില്ലേ?
ആഹ് ആഹ് ആഹ് അ പ്പോ ഈ മൊബൈൽ ഫോണ് എനിക്ക് തോന്നുന്നു നമ്മള് നമ്മൾടെ ഒന്നും ചെറുപ്പത്തില് നമുക്കീ മൊബൈൽ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടും ഒക്കെയാണ് വളർന്നത് ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ എല്ലാർ ക്കും ഏത് സമയവും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉള്ളില് എല്ലാർക്കും ചുരുങ്ങിപ്പോയല്ലോ അപ്പ അയിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒരഭിപ്രായം?
പറഞ്ഞാ ഇപ്പോ കമ്പ്യൂട്ടർ യുഗം അല്ലേ പിന്നെ കൊറ മക്കൾക്ക് നമ്മള് ഫോൺ പിന്നെ മാറ്റി വെച്ചാലും അവർ തീരെ അതിനോട് ഒരിതില്ലാതായി പോകില്ലേ കൊറച്ചൊക്കെ നമ്മള് കൊടുക്കയൊക്കെ വേണം അല്ലാതെ സ ഏഹ് കുട്ടികളപ്പോ പത്രം വായിക്കണം വേറെ പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് ഏഹ് മൊബൈല് എടുത്താലും കുറച്ചൊക്കെ വിവരങ്ങൾ അതീന്നും കിട്ടാനുണ്ട് പക്ഷേ വെറും ഗെയിമും മറ്റേ റീൽസും സിനിമയും ആയിട്ട് ഇരുന്നാലൊന്നും കിട്ടൂലാ. ക്ഷേ പിന്നെ ന നല്ല വശമുണ്ട് ചീത്ത വശവുമുണ്ട് ആഹ് ആഹ് നമ്മളും ചെ അതെ. ഗുണം ഗുണം നോക്കുകയാണെന്നുണ്ടെങ്കില് കൊറേ കുട്ടികൾക്ക് നമ്മളെക്കാട്ടിലും കൊറേ പിന്നെ അതിമേ ചെയ്യാനും കൊറേ കാര്യങ്ങള് അവർക്കറിയൂല്ലോ? ഏഹ് എന്നെ എന്നെക്കാളറിയും എന്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ മോന്. ഓരോ ഫോ ഫോണിൽ എന്തൊക്കെയാ ചെയ്യണ്ടേ എന്താ കാണിക്കണ്ടേ എന്നൊക്കെ. അപ്പോ ന അവരെ യുഗം. ഇപ്പ അങ്ങനെയല്ലേ അതുകൊണ്ട് നമ്മള് വല്ലാതെ സ്ട്രിക് സ്ട്രിക്ട് ആയാലൊന്നും പിന്നെ നടക്കൂലാന്ന് പിന്നേന്ന് പറഞ്ഞാല്
നമ്മള് കൊടുക്കാതി രുന്നാൽ തീരെ അറിയാതി നമ്മുടെ അയിന്റെ കാലഘട്ടാണ് അപ്പോ തീരെ അതെ അതെ തീരെ ഫോണ് കൊടുക്കാതിരുന്നാ അവർക്കത് പ്രശ്നാണ് പക്ഷേ എൻക്യന്നും വല്ലാതെ നമ്മളതിനെ ര ടിമത്തൊക്കാക്കി കളഞ്ഞാല് അത് ബുദ്ധിമുട്ടാണവർക്ക്
പറ്റൂലാ അത് പറ്ഞ്ഞ്പ്പം ൻ്റെ മോൻ മൂന്നാമ ത്തെ ക്ലാസ്ൽലോ മാമന് ന്നന്നാ നന്നായിട്ട് രണ്ടാം ക്ലാസ്സ് നന്നായിട്ട് പഠ്ച്ചേ ടോപ്പറയ്ര്ന്നു പിന്നെ സ്കൂളിലെ അപ്പോ ഈ ഇപ്രാവ്ശ്യം മീറ്റിങ്ങിന് ചെന്നപ്പോ ടീച്ചർ പറയ്ണ് ണ്ട് ഞാന് ആഹ് സെൽമ ടീച്ചറോട് രണ്ടാം ക്ലാസ്ത്തെ സെൽമ ടീച്ചറോട് ചോയ്ച്ച് ഇവനെല്ലായ്ര്ന്നോ കഴ്ഞ്ഞ പ്രാശ്ത്തെ ടോപ്പർ ഇവനെന്ത് പറ്റി ഇവന് പിന്നെ ബേക്ക്ക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാ പിന്നെ ഫോണ് വെല്ലാതെ യൂസെ പൊന്നു ടീച്ചറേ ഇ ഫോൺ ഈ രണ്ട് മാസം ഫുൾ ഫോണിലേര്ന്നു പിന്നെ എ ഫോണെല്ലാതെ വേറൊന്നും ഉം കുട്ട്യേൾക്ക് കളിക്കാനല്ലേ എപ്പോഴെങ്കിലൊല്ലേ നമ്മള് പൊറ്ത്ത്ക്ക് വിടൊള്ളു അതോണ്ട് ഫോണിനഡിറ്റാര്ന്നു പർ പിന്നെ പറ്ഞ്ഞ്ട്ടും കാര്യല്ല ജേഷ്ഠന്മാരൊക്കെ വന്ന് ട്ട് അവരെല്ലാരും ഫോണിലാമ്പം മക്കള് പിന്നെ ചോയ്ക്കുമ്പം നമ്മക്കൊര് വെഷ്മാണ് എപ്പെഴും കൊടുക്കാതിരുന്നാണ്ട് അപ്പം ടീച്ചറ്ന്നോട് പർഞ്ഞു പിന്നെ ആഹ് അതിന്റെ മാറ്റം കാണ്ന്നുണ്ട് മോന്ണ്ട്ട്ടോ ഇനി നിങ്ങള് സ്ട്രിക്റ്റാക്കെന്നെ വേണം ന്താന്ന് വെച്ചാല് പഠിത്തം ബേക്ക്ക്ക് പോയിട്ട്ണ്ട് കുട്ടി നല്ല ബേക്കിൽ പിന്നെ അന്ന് അവന്റെ ആഹ് സ്റ്റേജിന്ന് നല്ലോണം താഴേക്ക് വന്നിട്ടുണ്ട് അതോണ്ട് നിങ്ങള് നല്ലോണം ശ്രെദ്ധിക്കണംന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ മീറ്റിങ്ങില്
അതെ അതെ അപ്പം നമ്മള് എനിക്ക് തോനുന്നു ഇന്ന് ഇന്നത്തെ കുട്ട്യേക്കെ അ അവര് കളിക്ക്ന്നില്ലല്ലോ അവര് പൊറ്ത്ത് പോയ്ട്ടൊന്നും ഒരുപാടൊന്നും കളി ക്ക്യാത്തതോണ്ട് ഇവർക്കീ ഫോണില് ഒത്ങ്ങ്ന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം എനിക്കും രണ്ട് കുട്ട്യാളാണ് അവെരിങ്ങൻ ത്തെന്നാണ് ഇപ്പം ഞാന് ഒരുപാട് പരിധികൾ വെച്ച് അവർക്ക് ഫോൺ കൊടുക്കുന്നതിന് പകലൊന്നും
ഇപ്പം ഞാന് ഈ സ്കൂൾ തൊർ തൊറന്നേന് ശേഷ് ഷം ഞാനും പിന്നെ ഫോണിന് വല്ലാതെ എപ്പെഴെങ്കിലും ഭക്ഷണം കഴിക്കണ സമയത്ത് ഇത്തിരി കൊ നേരം കൊടുക്കുന്നെല്ലാതെ ഞാൻ ഫോൺ കൊടുക്കാറില്ല പിന്നെ അതേപോലെ ടീച്ചർ വർക്കെന്തേലും വിടുമ്പോ അത് കൊടുക്കുന്നല്ലാതെ ഫോണ് കൊടുക്കുന്നില്ല പിന്നെ ടീച്ചറ് പറഞ്ഞത് അവ്ട്ന്നെങ്ങാണ്ട് നന്നായിട്ട് നോക്ക്ണണ്ട്
ക്ഷെ നിങ്ങള് പറഞ്ഞ പോലെ ഇതിനേ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഈ ഒരു ഫോണ്ന്ന് പറയുന്ന സാധനത്തിന് നമ്മളിപ് പ്പോൾ ചെയ്യ്ന്ന ഒര് ജോലി പോലും നമ്മൾ ഫോണിലൂടെയാണ് ചെയ്യ്ന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് വീട് ലിര്ന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നമുക്ക് കിട്ട്ന്ന്ണ്ട് അതൊക്കെ നമ്മക്ക് ഈ ഫോണ് വഴിയാണ് കിട്ട്ന്നത് പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ള സാനം തന്നെയാണ് ഞാന് ത് എറങ്ങ്യേനോട് വിയോജിപ്പൊന്നൂല്ലേ ഇത് നമ്
തന്നെയുണ്ട് അപ്പറത്ത് ദോഷോണ്ട് ഇതേപോലെ തന്നെ ഈ ഫോണ് കൊണ്ട്ള്ള ദോഷം കൊണ്ട് ഒരുപാട് ഒരുപാട്
ഈ ഫോണ് കണ്ട് പിടി ച്ചതല്ലോ ആരാന്നൊക്കെ അപ്പം ഞാനങ്ങനെ ചിന്തിക്കും നല്ലതെന്നെല്ലേ ഒരു കാര്യ ഒരു കണ ക്കിന് നല്ലതാണ് നമുക്ക് ദൂരയുള്ള ഒരാളെ നമുക്ക് ക്ക് വീഡിയോ കോള് ചെയ്യാനും കാണാനും വിളിക്കാനും പണ്ടൊന്നും അങ്ങനെ ഒരു സാഹചര്യൊന്നും ഇല്ലല്ലോ ഇപ്പം ഇന്നാണ് ഇന്ന് നമു ക്കെല്ലാ കാര്യം നമ്മുടെ വെരൽത്തുമ്പിൽ കിട്ടുന്നതും എല്ലാ വിവരങ്ങൾ അറിയുന്നതും ഈ ഒരു ഫോൺ ഇള്ളത് കൊണ്ടാണ് അപ്പൊ നമുക്ക് അതിനെ എല്ലാത്തിനെയും ദോഷം പറയാൻ പറ്റില്ല
അതെ അല്ല നല്ല വശം എടുക്കാണെങ്കി നല്ല സാധനാണ് ദോഷം ചെയ്യുന്നവരാണുമ്പോ ആഹ് ആ വഴിക്കും നന്നായിട്ട് നമ്മ ഉപയോഗിക്കാൻ പറ്റണ നല്ല സാധനം തന്നെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോണാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാണെങ്കി നല്ലതെന്നെയാ ചീത്തയ്ക്ക് വേണ്ടി എന്തും ഉപയോഗിച്ചാ അത്
അതെ അതെ അതെ ഇപ്പം ഈ നമ്മക്ക് നമ്മളെ ചെറുപ്പ പിന്നെ നമ്മളും വളർന്നത് ഈ ഫോണൊന്നും ഇല്ലാതെയാണ് അപ്പം അന്ന് നമ്മക്ക് കളിക്കാൻ അറിയാരുന്നു ഇന്നത്തെ കുട്ട്യേൾക്ക് കളിക്കാൻ അവര് പോകുന്നില്ലല്ലോ നമ്മള് വിടുന്നൂല്ല മെയിനായി ട്ട് നമ്മള് രക്ഷിതാക്കള് അവരെ കളിക്കാനും ദൂരെ വിട് വിടുന്നില്ല അതെ അതെ അങ്ങൻത്തൊരു കാലഘട്ടാണ് വിടാൻ പേടിയാണ് നമുക്ക് ദൂരെ വിടാനും അങ്ങനെയൊക്കെ പേടിയുള്ളൊരു കാലഘട്ടാണ്. പ്പൊ അപ്പൊ നമ്മള് വിചാരിക്കും അവര് ഫോണിൽ കളിച്ചോട്ടെ വീട്ടീന്ന് എവിടെയും പോണ്ട കൊഴ പ്പെല്ല അവര് എവിടെയും പോണ്ട ദൂരേക്ക് പോണ്ട എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഫോണ് കൊടുക്കുന്നത് അതിന് നമ്മള് പരിധികൾ വെച്ചാമതി കുട്ടികൾക്ക് ഒരുപാട് നേരൊന്നും കൊടുക്കാതെ
ആഹ് കുട്ട്യാളാവുമ്പം ഇപ്പം ഒരുപാട് ക്യാൻസറ് തലേക്കും കണ്ണിനും ഒക്കെ വെരുന്നുണ്ട്ന്നൊക്ക് ക്കെ പറയുമ്പോ അപ്പമ്മക്ക് പേടിയെന്നെയാണ് ഇതുകൊണ്ടാണല്ലോ കുഞ്ഞ് തല് തലയും കുഞ്ഞ് വളർന്ന് വരുന്നയല്ലേ ഒള്ളൂ അതുകൊണ്ട് ടാനും പിന്നെ എല്ലാ ഞരമ്പിനൊക്കെ ഡാമേജ് വര്ന്നത് പെട്ടെന്ന് കുട്ട്യേൾ ചെറിയ മക്കൾക്ക് കൊടുത്തിട്ട് എന്റെ മോ നാത്തൂന്റെ മോന് ഇപ്പോ ഫോണില് നോക്കി നോക്കി അവന് കണ്ണിന് കാഴ്ച്ച കൊറഞ്ഞ് ഇപ്പൊ നല്ല പവറുള്ള ഗ്ലാസാ വെച്ചിക്ക്ണെ ലെൻസെ അങ്ങനെയൊക്കെയുള്ള ബു
തെ അതെ അങ്ങനെ കൊറേ കുട്ടികളെ കാണാറുണ്ട്
ഉം ഉം അത് തന്നെ നമ്മള് അഡിക്റ്റായിട്ടന്നന്നെ അതിനുമാത്രം തെരയുന്നത് അത് അതിനായിട്ട് തിരിയുന്ന മക്കളാവുമ്പോ പിന്നെ കൊറച്ചൊക്കെ നമ്മള് കൊറ ച്ച് കണ്ടിട്ട് പിന്നെ കണ്ണിന് റസ്റ്റ്കൊടുത്ത് പുറത്തേക്കൊക്കെ നോക്കാന് പറഞ്ഞ് വിടണം മതി ഒര് ഇത്രസമയം കാ പിന്നെ വെക്കുക ആഹ് ഒരു അരമണിക്കൂർ അല്ലെങ്കില് മുക്കാമണിക്കൂറ് അത് കഴിഞ്ഞിട്ട് വാങ്ങാം പിന്നെ കുട്ടികളൊന്ന് പുറത്തൊക്കൊ- വേറെ അപ്പൊറത്തു ഇപ്പറത്തൊക്കെ കണ്ണുകൊണ്ട് - ഇത് മറ്റെത് അതിലേക്ക് തന്നെ ആകുമ്പോ ആ കണ്ണിന് - ഭയങ്കര പ്രശ്നാണ് അങ്ങനെ-
അതെ ഇപ്പ നമക്കൊരു അനുഭവം- ഇപ്പം വെച്ചിട്ട് എനിക്ക് രണ്ട് കുട്ടിളാ അപ്പൊ അവര് നന്നായിട്ട് ഫോണികളിക്കുന്ന ആൾക്കാരായിരുന്നുട്ടോ അപ്പൊ ഞാന് കൊടുക്കുംചെയ്യും എന്റെ പണികള് വേഗം തീരാൻവേണ്ടി കൊടുക്കുംചെയ്യും പക്ഷെ പിന്നെ പിന്നെ ഞാന് വിചാരിച്ചു- തോ ഇവരിതക്ക് കൊടുക്കാതെ നിൽക്കട്ടെ ഞാനിങ്ങനെ കൊടുക്കുന്നോണ്ടാണല്ലോ അവര് പെട്ടെന്ന് മേടിക്കുന്നത് ഞാനൊന്ന് സ്ട്രിക്റ്റ് ആയിട്ടന്നെകൊടു കൊട്ക്കൂലാന് തന്നെ പറഞ്ഞു പിന്നെ ഞാനിപ്പം ഈ ഫോണിലൂടെ ഇങ്ങനെയുള്ള വർക്കുകളും പിന്നെ ഓൺലൈൻ- ട്യൂഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് എനിക്ക് എന്റെ ഫോണ് അവർക്ക് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല.
ഉം ഉം
തായിറ്റ് വർക്ക്ണ്ട് പറഞ്ഞപ്പോ ഇപ്പ അവർക്ക് മനസ്സിലായി ഞാൻ തരില്ല ഞാൻ കൊടുക്കുലാന്ന് ഇപ്പൊ അവര് ചോദിക്കാറില്ല
ഉം
അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവര് ആ ഭാഗത്ത്‌ അല്ലെങ്കിൽ കളി ക്കും ഇപ്പ എനിക്ക് മനസ്സിലായി അത്രയും ദെവസം ഞാൻ കൊട് കിട്ടാത്തോണ്ടാണ് അവര് ചോദിച്ചത് അപ്പം എന്റെ അടുത്ത്ന്ന് കിട്ടൂലന്നറിയുന്നതുകൊണ്ട് - ഞാൻ വല്ലപ്പോഴും ഒരു ടൈമില് കൊടുക്കും പെട്ടെന്ന് മേടിക്കും രാത്രി മാത്രം പഠന സമയത്തോ പകലൊന്നും അവര് കളിക്കെയുള്ളൂ അപ്പ അവർക്കറിയാം അവര് ചോദിച്ചാല് കിട്ടില്ലയെന്നുള്ള ഒരു രീതിയിലായപ്പോ ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട് അവര് ഒരുപാട് നേരം കാണുമ്പോ അവരുടെ കണ്ണൊക്കെ എന്തോ ഒരു ടൈപ്പിലാകും അവർക്കൊരു എന്തോ പോലെയാണ് കൊടുത്തില്ലെങ്കില് ഒരു വാശിയും അങ്ങനെക്കെയിരുന്നു ഇപ്പൊ കൊറച്ച് നല്ലൊരു രീതിയിലാ പോവുന്നേ
ആ എന്റെ ഹസ്ബൻറ് പറയും എന്റെ ഫോണ് ആദ്യക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേടാവായിരുന്ന്ട്ടോ എന്നിട്ടാ മൂപ്പര് പറയും- കുട്ടികൾക്ക് എന്റെ ഉമ്മാനോട് അത് പറയും ഫോണേ എത്ര പൈസന്റെ ഫോണ് വാങ്ങി കൊടുത്താലും- പിന്നെ ആഹ് ആ അവൾക്ക് ഒരു വെലില്ല മകക്കാണ്ട് വിട്ട് കൊടുക്കും എന്ന്- എന്നിട്ട് ഫോണ് പെട്ടെന്ന്- പിന്നെ കുട്ടികളാണ് കുട്ടികളുടെ കൈയിൽ നിന്ന് വീ വീണിട്ടും അങ്ങനെക്കെയാണ് നമ്മടെ ഫോണ് കേടാവുന്നത് ആ മൂപ്പര് ഫോണ് തൊടാനേ സമ്മയ്ക്കൂല അപ്പൊ- ഇങ്ങനെ പറയും അവള് അങ്ങനെ വിട്ട്കൊടുത്തിട്ടാണ് കുട്ടികള്- ഫോണിന് ഓളാണ് കുട്ടികളെ ഏറ്റെടുത്തേക്കാണത് ഫോണ് അഡിറ്റാക്കിയേക്കണേ ഓളെ പണിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറയും ഏ സംഭവം ശരിയെന്നെയാണ് നമ്മളെ പണി തീരാനും നമ്മക്ക്- ക്ക് ഒര് റെസ്റ്റ് ഇണ്ടാവാനെക്കെ നമ്മള് കൊടുക്കും പിന്നെ കുട്ടികള് അയ്മ തന്നെണ് ഉം ഞാൻ തന്നെയാണ് ഫുള്ള് കൊടുകൊ പിന്നെ- മൂപ്പര് വരുന്ന സമയത്ത് ഞാന് പിന്നെ കുട്ടികൾക്ക് എണ്ണ ട്ടൊക്കെ കാട്ടി കൊടുത്ത് ഫോണടു ക്കരുത്ത് ന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവര് മാറി നിക്കും
അത് നമ്മള് പാ രക്ഷിതാക്കളന്നെയാണ് ആദ്യം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മള് അവരെ പറയും ചെയ്യും അവർക്ക് യിതില്ലാതെ പറ്റാതായിപ്പോവും
നമ്മളാ രക്ഷിതാക്കളാണ് നമ്മടെ തള്ളമാര് തന്നെയാണ് അതിന്റെ മെയിൻ ആള്
അതെ അതെ പിന്നെ ഇനിക്കോന്ന് ഇപ്പൊ കുട്ട്യോളെ ഇത്ങ്ങനെ കാണുന്നേണ്ട് റീൽസ് ഇങ്ങനെ നീക്കി നീക്കി സ്ക്രോളയ്ത് സ്ക്രോളയ്ത് പോയി ട്ട് അവർക്ക്പ്പൊ ക്ഷമയൊന്നുല്ല ഒരു വല്ല്യ സാധനന്നും കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല ഇവര്ക്ക് പെട്ടെന്ന് പെട്ടന്ന് എല്ലാം കിട്ടണം പെട്ടെന്ന് പെട്ടെന്നല്ലാം തീരണം അങ്ങനായി പോകൂ ഇവര്ക്ക് കോൺസെൻട്രേഷനക്കെ കൊറയേ
ആഹ് അങ്ങനെപ്പ അങ്ങനെ പറയുന്നുണ്ടല്ലോ റീൽസ് കണ്ടാല് ആഹ് ഏന്തേ ബുദ്ധിക്കെന്തേ കൊറ് ഉം കൊറവുണ്ടാവുന്നൊക്കെ പറയുന്ന കേക്ക
അതെ അതെ കാരണം ഇവര് ചെറിയ ചെറിയ വളരെ ചെറിയ മിനറ്റിലുള്ള സാധനം കണ്ടാണ്ട് വളരെ ഉം കൂടിയതൊന്നു ഇവർക്ക് കാണാനോ കേൾക്കാനുള്ള ക്ഷമണ്ടാവില്ല ഇവർക്ക് പെട്ടെന്ന് തീരണം പെട്ടെന്ന് കിട്ടണം
ചോറിന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നും മാറിപ്പോവല്ലേ ഇപ്പ തലച്ചോറിന് എന്തോ ഒരു ഇത് വരുന്നുണ്ട് ഒരു ഡോക്ടർ പറയുന്ന ഒരു റീൽസ് ഞാൻ കണ്ടായിരുന്നു പെട്ടെന്ന് കുട്ട്യോള്ങ്ങനെ ഓരോ ഈ ആഹ് ആഹ് ആഹ് ആദ്യം കണ്ട ടോപ്പിക്കല്ലല്ലോ പിന്നെ കാണുന്നത് അപ്പൊ ഇതിങ്ങനെ മാറി മാറി വരുമ്പോ ഈ നമ്മളെ തലച്ചോറിന് ഭയങ്കര സ്ട്രെയിൻ കൊട്ക്ക്ണ തല ച്ചോറിന് പിന്നെ പണികള് കൂടുതല് കൂടുതല് കൊടുക്കല്ലേ അപ്പൊ കുട്ട്യോളെ തലച്ചോറ് പിന്നെ അത് അതുകൊണ്ടാണ് ഡാ ഡാമേജ് ആവാന് നല്ല ചാൻസ്ണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങനെ പറയുന്നുണ്ടായിരുന്നു
അതെ ഇതു കൂടെ കണ്ടപ്പോണ് എനിക്കും പേടിയായത് അവരിങ്ങനെ യൂട്യൂബിൽ വല്ലാണ്ട് ഷോട്സ് കാണുന്ന ആള് അപ്പൊ ഇത് കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടി പഠനത്തിലൊരു ശ്രദ്ധ കൊറയോ ന്നുള്ളത് അതൊണ്ടുകൂടിയാണ് ഞാനിപ്പോ തീരെ കൊടുക്കാത്തത് ഏതങ്കു ഒരു സമയത്ത് മാത്രം കൊറച്ചേരം കൊടുക്കുന്നല്ലാതെ ഫുൾ ടൈം കൊടുന്ന പരിപാടിയെ ഞാൻ ഇപ്പ നിർത്തി
പഠിക്കോ
ആഹ് ഇപ്പൊ എന്ത് തോന്നുന്നു അവര് ഇത് കൊറച്ചപ്പഴേ കൊറച്ച് പഠനത്തില് ഇരിക്കുന്നുണ്ട്ല്ലാതെ പഠനത്തിനോട് തീരെ താല്പര്യല എന്റെ മൂത്താണുക്ക് ഏകാഗ്രിത കുറവ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോ മൂന്നാം ക്ലാസ്സില്
ആഹ് ആഹ്
ആഹ് അതെയതെ അപ്പൊ മുത്ത ആള് മൂന്നാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് യു കെ ജിയിലെ. അപ്പം മൂത്ത ആൾക്ക് ഭയങ്കര ഏകാഗ്രത കുറവായിരുന്നു അപ്പം ടീച്ചേഴ്സ ഒക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യായിരുന്നു പഠനത്തില് ശ്രദ്ധ തീരെ ഇല്ലന്ന് ശ്രദ്ധിക്കുന്നില്ലന്ന് അപ്പൊ എനിക്കും തോന്നിയാ ഫോണ് നന്നായിട്ട് കൊടുക്കുന്നണ്ടാണോ എന്നുള്ളരു തോന്നൽ തോന്നിയപ്പോ ഇപ്പൊ ഞാൻ നന്നായിട്ട് കുറ ശോ ഇപ്പ അത്യാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട് ക്ലാസ്സില് എനിക്ക് മനസ്സിലായൊ ഒരു കാര്യമാണ്.
ആഹ് അത് ശരിയാണ് എന്നോടൂടെ ഞാൻ പറഞ്ഞല്ലേ മീറ്റിങ്ങിൽ പറഞ്ഞു ടീച്ചറെന്ന്. ല്ല നല്ല ബുദ്ധിമുട്ട നല്ലപ ആഹ് നല്ല പഠിക്കണ കുട്ടിയാണ് അപ്പൊ അവര് ടീച്ചേഴ്സിനൊക്കെ ഒരു നോട്ട ഉള്ള കുട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉം പിന്നെ അതൊക്കെ വാങ്ങി അവാർഡൊക്കെ വാങ്ങിയ കുട്ടിയായിരുന്നു പിന്നെ ഇപ്രാവിശ്യം ചെന്നപ്പോ തന്നെ ആഹ് അവനെ നല്ല മാറ്റം കണ്ടപ്പോ ടീച്ചർ എടുത്ത നിങ്ങള് ശ്രദ്ധിക്കണംട്ടോ മോനെ ഏ അവന്റെ ഉമ്മ ആരാണെന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ ക്ലാസ്സിൽ ചെന്നപ്പോ എന്നെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്.